കേക്കണ്ടാ ആ എന്താ പാട് മഴയുണ്ടോ
ഇന്ന്പ്പോതാ ഒരു മഴ പെയ്ത് ഇപ്പോ തോർന്നിട്ടള്ളു ഇതുവരെ ഉച്ചൊക്കെ ഉണ്ടായിരുന്നു
ഇന്നല്ല വെയിലുണ്ടായിനി ഇന്ന് മഴ പെയ്യ ചോരാ പയ്യ ചോര അതാ പരിപാടില്ലേ
ആഹ
ഉ
ഇന്നലെ ഞറാഴ്ചയോണ്ട് അല്ല ശനിയാ്ച്ചയോണ്ട് ഇവിടെയൊക്കെ അടുത്ത കുറെേ കല്യാണണ്ട അോലക്കൊക്കെ നല്ലത് സുകൈനു
ആ പച്ചല്ണുള്ളവ ഒരു കൊടുും ഞായറാച്ച പൊതുവേ മഴ ഉണ്ടകുക ചെയ്യല്
മഴ ഇണ്ടാ പിന്നെ കല്യാണത്തിന് പോകൻ തന്നെ ചടക്കൂലേ
ആഹ അതന്നെ ഇന്നിപ്പോ എൻറെ ജ്യേഷ്ഠത്തിയുടെ മോളെ ബർത്ത് ഡേ മോൻറെ ബർത്ത്ഡേ ഉണ്ട് അതിന് പോവാാൻ കഴിഞ്ഞില്ല മഴായിട്ട് മടിച്ചു നിൽക
മറ്റൊന്നല്ലേ
അ ആ അടുത്താണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര
ഏ ബൈക്കുമല്ലേ കുലെ എല്ലാരും
ബൈക്കുമേൽ പോകാൻ കഴിയില്ല അതാണിപ്പോൾ മടിച്ചുനിൽക്കുന്നത് പിന്നെ പുതിയാപ്പിള ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയനി അയിനെ ഓലില്ലെങ്കിൽ ബസിന് പോണം അയിനെ ആവൂല വിചാരിച്ചു നിൽക്കുകയാണ് കുട്ടിയോളി കൊണ്ടാട്ട്
ചോറൊക്കെ തിന്ന് ഇവിടെ നേരത്തെ ചോറിട്ടണം
ആഹ ആ പത്തു മണി കഞ്ഞികുടിയിലേക്കും
കൂടി ശീല ഇല്ല ഞൻ ഇന്ന് പിന്നെ ഞാൻ രാവിലെ ഞായറാഴ്ചല്ലേ ഇന്ന ഇപ്പ വല കടിയൊന്നും ഉണ്ടാക്കിയില്ല പഴം പുഴങ്ങിയിട്ടുള്ളൂ ഇനി രാവിലെ അപ്പൊ പിന്നെ ഞാൻ പത്തണിക്ക് ചെറിയരിട്ട് കഞ്ഞിയൊക്കെ വെച്ച കൊടുത്തത് അപ്പ എല്ലാരും കഞ്ഞിയൊക്കെ കുടിിച്ചച്ച് ആർ അരിക്കടിയൊക്കെ ആണെങ്കി പിന്നെ ഒന്നും ഉണ്ടാക്കൂല
ആഹ രാവിലെ കടി ഉണ്ടെങ്കി ആർക്കും
ആഹ ഉണ്ടാവൂല അപ്പൊ പിന്നെ പത്തണികഞ്ഞി അങ്ങനെ നിർബന്ധിക്കല ഇല്ല ഉച്ചക്ക് ചോറും തിന്ന്
നിങ്ങള എന്നും കടി ഉണ്ടാക്കും രാവിലെ
ഉം ഇവിടെന്തോന്ന് വേണം ആ ഇവിടെന്ന് റെഡിയാ പിന്നെ പിന്നെ ഹസ്ബന്ഡ് കാലെ പണിക്കോണം കൊണ്ട് എന്നും കടി നിർബന്ധ
ആഹ ഇന്റെ പുതിയാപ്പിള തോനെ ദിവസവും പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോകൂ അപ്പം പിന്നെ
ഏ ഇന്നോട് പറയും ഭയങ്കര കഞ്ഞി കുടിക്കണം ഒരു ദിവസം കുടിിച്ചു പഴങ്കഞ്ഞി ഇപ്പം അടുത്ത ഒരു ദിവസം ഉ വല്ലാതെ അങ്ങട്ട പോണൊന്നില്ല കുടിക്കാതെ കുടിച്ചിട്ടേ
അത് കുടിച്ചാല് ക്ഷീണം വിടഞ്ഞട്ടാ കുടിച്ച് പോവ വരാവില്ലെ
മം
അ എന്തെങ്കിലൊക്കെ വേണെന്നള്ളൂ ആ
അലൊക്കെ തൈരും പച്ചമുളക്കുംൊക്കെ ഇതാക്കണ്ടേ
ആ ഉള്ളിൽ കുറച്ചവത്തായതിും കൂട്ടും പിന്നെ അന്റെ പറഞ്ഞ കറികളോ എന്തെങ്കും എന്തെങ്കിലൊക്ക ഒഴിച്ചു കൊടുക്കും ഉപ്പേരിയുണ്ടെങ്കിൽ അതൊക്കെ ഇടും ഇത്ര ഉ ഉപ്പേരിയൊക്കെ ബാക്കിയുള്ളുണ്ടെങ്കിൽ അത് പിന്നെ ഉ കക്കൽ മീ കൊണ്ടാട്ടമോള് പൊരിച്ചത് ആ കെണ്ടേലൊക്കെ ഇട്ടാട്ടായിട്ട് കുടിച്ചലാ
പിന്നെ പണിക്കോണണ്ട് പിന്നെ ഞൻവ ആഹ പണിക്കോണ കൊണ്ട് പിന്നെ ഞാാന എന്താ എന്തായാലും രാവിലെ നീച് എന്തേലും കടി ഉണ്ടാക്കും
ആഹ
കടി ഉണ്ടാക്കല് നിർബന്ധ മക്കള് നീച്ചെന്നാ അപ്പും ചായന്നാ ചെറുത തന്നെ ചോദിക്കാ- വ വേറെ എന്തെങ്കും കടിയൊന്നായാ പുൽക്ക് വെല്യ മൈന്റുണ്ടാവില്ല-
ആഹ് ആഹ്-
അരി കൊണ്ട് എന്തേലും ഒരു കടിയുണ്ടാക്കിയാലേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ
രാവിലെ പത്തിരി ഉണ്ടാക്കിയതാ-
ഇല്ല പത്ത് ആഹ് പത്തിരി ഓട്ടട ദോശ ഉഴുന്ന് ദോശ- മ്ഹ്-
രാവിലെ നിന്ന് അതീ നിന്ന് നിന്റെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഇതന്നെ ഉണ്ടാക്കാൻ അറിയുള്ളൂ ഇവിടെ എന്നൊന്നും ഉണ്ടാക്കലൊന്നും ഇ ഇല്ലൃ എപ്പളെങ്കി ഇണ്ടാക്കുള്ളൂ-
ആഹ് ഇന്നലെ ഞാന് നെയ്പത്തല് ഉണ്ടാക്കി- കൊറേ സ ത്തിന് ശേഷം- ഞാൻ പറഞ്ഞ് എന്നും ഇതീ ഓട്ടടയും ദോശയും- അത് ഞാന് പച്ചരി അരച്ചിട്ട്- അതിലേക്ക് കൊറച്ച് പത്തിരിപ്പൊടിയും കുറച്ച് റവയും കൂട്ടുക-
ആഹ്-
ഉപ്പും തേങ്ങയും വെല്യുള്ളിയും ജീരകവും ചതക്കുക- അതും മൂ കൂട്ടി കൊഴച്ച് വെച്ചിട്ട് എണ്ണ ചൂട് എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ട്- അത് അയിലേക്ക് ഇങ്ങനെ ഉരുളയാക്കിയിട്ട് പ്രസുമ്മേ പരത്തീട്ട്- അയിലിട്ട് കൊടുക്ക ആഹ് പൂരി പോലെ ആഹ്
ആഹ് അപ്പ സ് സം ഉണ്ടാവുല്ലേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല ഫോണിലൊക്കെ ഇങ്ങനെ കാണലു
ആഹ് ഞാൻ എനിക്ക് നല്ല ഇഷ്ടാണ് ആ സാധനം എനിക്ക്‌ നല്ല കുറുമട്ടണം ചിക്കൻ കുറുമേം ആട് കുറുമെയൊക്കെ കിട്ടണം അതാ
ആഹ് ആ മറ്റേ മറ്റേത് പറ്റില്ല വെജിറ്റബിൾ കുറുമ
പറ്റും കു ആഹ് കുറുമക്കാണ് ആയിക്ക് ഏറ്റം ടേസ്റ്റുണ്ടാവുക അല്ലെ പിന്നെ നല്ല എറച്ചിക്കറി വേണം ഞാന് പിന്നെ പെരുന്നാളുടെ ഇറച്ചിയില് കുറച്ച് ആ എല്ല് കഷ്ണം എടുത്ത് വെച്ച് ഉണ്ടായിനി അപ്പൊ ആ എല്ല് ഇട്ട് കണ്ട് ഞാന് നല്ല ഉരുളകിഴങ്ങ് ഇട്ടിട്ട് നല്ലോണം കറി വെച്ചു
ആഹ് ആത് രസം ഇണ്ടാവുല്ലെ
അപ്പൊ നല്ല രസം
എല്ലാണെങ്കി അതിന് പൂള വേണല്ലേ
ആഹ് വേണം അപ്പം എന്നോട് ചോദിച്ച് എന്താ എല്ലുണ്ടെങ്കി നിനക്ക് പൂള വാങ്ങിയാ പോരേന്ന് ചോദിച്ചെന്നോട് ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പം ഇത് കണ്ടിട്ട അപ്പോ അപ്പൊ ആഹ് എല്ല് കറി ഉണ്ടാക്കിയത് അപ്പൊ എന്ന ഇനി ഇത് കൂട്ടട്ടേയെന്ന് ഉം അത് ഞങ്ങള് ഇടക്കുണ്ടാക്കലുണ്ട്
ഉം ഇവിടെ ഞങ്ങള് കൂടുതൽ വൈകുന്നേരം ഇണ്ടാക്കലായി എന്റെ പുതിയാ പ്പക്ക് അങ്ങനത്തെ ഇഷ്ടാ വൈകുന്നേരം ഞാന് ഈ മാമന്റെ ല്ലോ ഈ പിന്നെന്താ പറയല് ഈ ക കസായ ഇറച്ചി അറീല്ലേ മറ്റേ പലവക അവ വാങ്ങിയാട്ട് ആഹ് അതും പൂളിയും കൂടിയും വെച്ച് മിക്സ് ചെയ്താട്ട് അയിക്ക് പിന്നെ പച്ചുള്ളിയൊക്കെ എരിഞ്ഞിട്ട് അതിട്ട് ഉണ്ടാക്കി തിന്നാൻ ഇങ്ങനെ എന്തോര്
ആഹ് അത് ഞാനിതേ മാതിരിയാ കൊറേ ദിവസം ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പോ പൂതിയ വ ചിന്താനെ അപ്പഴ് ഞാൻ പറയും ഒരു അയ്മ്പത്റുപ്പ്യക്ക് പലവക ന്നിട്ട് ഇതേമാതിരി പൂളയൊക്കെ ഇട്ട് വെക്കും. ഏയ് മക്കളൊന്നും തിന്നൂല ഞാനും മൂപ്പരും തന്നെ തിന്നു തീർ ക്കണം ആഹ് എറച്ചിക്ക് നാന്നൂറ അതേ പറഞ്ഞെ എർ ച്ചിയൊന്നും വേഗം വാങ്ങി തിന്നൂല. ഇപ്പത്തെ നാനൂറ് പോരാ നന്നൂറ്റി ഇരുപ അപ്പൊ ഇവിടെയൊക്കെ.
ഏ എവിടെ നന്നൂറാവന്നണ്ട്.
ഉം
ഇമ്മടെ വല്ലാ ഇറച്ചി ഞങ്ങൾ വാങ്ങലുംല്ല ട്ടോ എന്റെ ഉതാപ്പൊക്കെ യൂറിക്കാസിടുണ്ട്. അ ഇനി അത് ഇനി പറ്റൂല.
ആ ആ
തോന കൊയ്യവാങ്ങ.
ആ
നമ്മ കുട്ടികക്കും വേണം ട്ടായിത്ങ്ങൾക്ക് ഇറച്ചിനോട് വല്യ ഇഷ്ടല്ല.
ഏ ഇവിടെ ഇറച്ചിയ എല്ലാർക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെ വിലൊണ്ട അങ്ങനെ വാങ്ങൂല.
ന്നനക്ക
ഏ
അയിന് നല്ല ഇറച്ചി വാങ്ങരുത്.
ആഉം എന്റെ ചെലപ്പം ആ സോഫ്റ്റുള്ള അത വാങ്ങ
ആഹ്
ആ പിന്നെ കൈക്കുറക് പറഞ്ഞാട്ടെ അന്ന കൊണ്ടരത്. എന്റെ വാ വാപ്പ വാങ്ങിയാലേ അയിന് ആ കല്ല് പോല് തന്നെ കിട്ടുവുള്ളു.
എന്നിട്ട്ന്നാ ചോറന്നില്ലേ.
ഇല്ല ചോറിനില്യ ഉണ്ണാൻ നിക്ക.
ആഹ് ചെറുതതിനിന കരയണെ.
ഓ ഓന ജലദാഷം മുടിച്ചേനെ
ആ
ജലദോഷം പിടിച്ചാ പിന്നെ ഓട്യം കടക്കൂല.
ഉം
അത് വല്യ വല്യതിനിണ്ടായിനി പിന്നെ മോക്ക്. ഓള അയിന് എടുത്തിട്ട് മറ്റോനും കിട്ടിയതാ അതിന് കിട്ടിയ പിന്നെ നിക്കൂല.
ഉം
മറ്റേർക്കൊക്കെ ഇണ്ടായ ഞമ്മക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ആ അതാണ്. ആരും ഇല്ല ഇണ്ട ഇപ്പോ സ്കൂളിൽ ല്ലത്തണ്ട് വലിയ തർക്ക ഇില്ല വല്യ മോളണ്ട് മറ്റ അങ്ങനെ ല്ല ലവല രണ്ടാൾ പോയി പിന്നെ ഗതികേടാ ഒറ്റക്ക് കടുക്കൂല്ല. പണിടുക്കാനും കഴിയൂല.
പിന്ന ഒറ്റക്കല്ലേ പയ്യും പോലൊക്കെ അങ്ങന എടുത്താ പോരെ പണി.
ന്നല്ലേ ഇട്ത്തിലേല് ചിലപ്പോ അവര് പറയാനൊന്നുല്ല. അതൊണ്ട് പിന്നെ
ആഹ് അതാണ്.
ഞട എവിടെ പോയി എ ഒകടല്ലേ
ടി വി തുറന്നിട്ടണ്.
ഹ ഉ ടി വി ഇള്ളതോണ്ട് ന്നഅങ്ങനെ പോയിക്കോളില്ലേ.
കൊറോണ സമയത്ത് സ്കൂൾ കാണാ വേണ്ടിട്ടെ അന്ന് വാങ്ങിയത്ഈ ടീവി. ഉം ഉള്ളൊണ്ട് പിന്നെ അത് തുറന്നിട്ടാല് അതിന് മുന്നിലങ്ങേ ഇരുന്നോളൂ. കൊറെ നേരൊക്കെ പിന്നെ മഴ ആയാലും ഇങ്ങനെഇവർട റങ്ങി നടക്കൂല എന്ന ആ മൊബൈല് മൊബൈല് അങ്ങനെ എടുക്കുവൊന്നുമില്ല ഇത് ഒരു സോറി പോയര് പത്തിന്റെ ചോദിക്കും. ഒരു പത്തിൻ്റെ ഇക്ക്പത്തി്ന്റെ ഇക്ക് പറഞ്ഞാൽ ഓരോരുത്തർ പത്തിന്റെ പത്തി്ന്റെ വാങ്ങും. അത്ര ഉള്ളു. ഉ ആ അത്രേള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ അങ്ങടെ തരും. പിന്നെ അവര് ടി വിമ്മേല് കുറച്ചരം സൈക്കൾ ഉണ്ട് മൂന്നാാക്കും സൈക്കിൾ ഉണ്ട് സൈക്കിൾമ പോവും അങ്ങനെയൊക്കെ അത്കൊണ്ട് നേരം കിട്ടും കൊറച്ച് നേരം കട്ട കളിക്കും, കട്ട ഇണ്ട്. ഉം ഓരോന്ന് ഓരോന്ന് ഓരോന്ന് അങ്ങനെ പോവും ആ രാവിലെതൊട്ട് വൈന്നാ രം വരെ ഇരിക്കുന്ന കുട്ടികളൊക്കെല്ലേ അയ്ലൊക്കെ ഭേദമാണ്.
ആഹ് അതന്നെ ഇവടത്തെറ്റങ്ങൾ ഇതാ എപ്പഴും കിട്ടണം, അവർക്ക് പൊറത്തെറങ്ങി പോവാനൊന്നും വല്ലിയൊരാവുമ്പോ തീരിം പോവു വുല്ലല്ലോ മൊബൈൽമൽന്നെ ഇപ്പഴും. ഇവിടെന്നെ ടി വി ഉണ്ടായിനി, ടി വി കേട്ന്നാരെ നന്നാക്കിയില്ല.
ഏഹ്
ടി വി ഞാൻ പറയും അയിറ്റങ്ങളോട് ടി വി ഇണ്ടായാല് കൊറച്ചൊക്കെ കുട്ടികൾ അയ്മലങ്ങനട് കയി
മ് അതില് കാർട്ടൂൺ ഉണ്ട്, മ അ സിനിമ അങ്ങനാണ്ട് വലിയോനേ പിന്നേം സിനിമ കാണുള്ളൂ. മറ്റോല് രണ്ടാളും കാർട്ടൂൺ ഉണ്ടാവും ഇഷ്ടം പോലെ, അതങ്ങനെ ന മാറ്റി മാറ്റി അത് കണ്ട് കുത്തിരിക്കും. വല്യോൻ പിന്നെ ഇടക്കൊന്ന് സിനിമ കാണാൻ കുത്തിര്ക്കുള്ളു. പിന്നെ അല്ലാത്ത എന്തെങ്കിലൊക്കെ പരിപാടി പാട്ടോ കോമഡിയോ അങ്ങനെ എന്തെലൊക്കെ കണ്ടിരിക്കും, വാപ് പ്പ വന്ന പിന്നെ രാത്രി കൊറച്ചെരൊക്കെ ന്യൂസ് മൂപ്പര് കണ്ട് കുത്തിരി
ആഹ് അതിന് പ്രായായാലൊക്കെപ്പം ന്യൂസ്‌മലെ കുത്തിര്ക്കുള്ളൂ ഇന്നലെ ഞാന് ന്റാടെ പോയപ്പോണ്ട് ന്റെ വാപ്പ എത്ര നേരാണ് ന്യൂസ് ഇപ്പെ പ്പങ്ങാനയിനല്ലോ പത്തൊമ്പതാം തീയ്യല്ലേ പിന്നെ ആഹ്
ആഹ് അത് പറയാപ്പം ഞാൻ അവപറയാപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിനൊക്കെ ഞങ്ങളും ഇവടന്ന് മ് ടി വിയിൽ ഇവിടെ ഇരുന്ന് കണ്ടീനി. ഇപ്രാവശ്യം ടി വി യില് കിട്ടണില്ല. അയിന് കൊറെ ചാനലാര് എടുക്കണില്ല പറഞ്ഞ് ഇപ്പോ.
ആഹ് ആഹ്-
അതുകൊണ്ട് ടി വി കിട്ടൂല, ഇനിയിപ്പോ കളികാണണെങ്കിൽ വലിയ റിസ്ക് ആണല്ലോന്ന് പറയണ്ട് ഇന്നലെ ഒലെ വാപ്പ-